ഹലോ
ആഹ് ഹലോ എന്താ എന്താ എന്താ വിശേഷങ്ങള്
ആഹ് സുഖം ഫുഡൊക്കെ കഴചോ
ഓ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾക്ക് എന്ന് ചോറും നത്തോലിക്കറിയായിരുന്നു
ആണല്ലേ
ഉം ഇപ്പൊ നെത്തോലിയുടെ സീസൺ ആണ് ഇഷ്ടംപോലെ നെത്തോ ജ
അവിടെ മീനെക്കേ കിട്ടാറുണ്ട് പെട്രോളിങ്ങ ആയിട്ട് മീനെ കിട്ടാറുണ്ടോ
ആഹ് ട്രോളിങ്ലും നത്തോലി കൊണ്ട വരും
ആണട്ടെ നത്തോലി പിടിക്കാമോ ൻ ട്രോളിംഗ ആവുമ്പ
നത്തൊലി അത് വള്ളത്തിൽ പോയി പിടിക്കുന്നല്ലേ വലിയ ബോട്ട റക്ക കൂടാന്നല്ലേ ഉള്ളൂ നത്തോലി വള്ള പോയി നല്ല ഫ്രഷ് നത്തോലി കൊണ്ടുവര മരുന്നടിച്ചതന്നല്ല നമ്മളല്ലതെ വലിയ മീനൊക്കെ പിടിച്ചാൽ നമുക്ക് ഇപ്പ വിശ്വസക്ക് മേടിക്കാൻ പറ്റത്തില്ല മരുന്നടിച്ച് വേറെൻ നാട്ടിന്നൊക്കെ വരുന്നത് കാാണ്
ആണല്ലേ എത്ര നാള്ണ്ട് ഈ ട്രോളിങ്
അമ്പത് ദിവസം നാപ്പത്തഞ്ചോ അമ്പതോ ദിവസം ജൂലൈ ആഗസ്റ്റ് ആദ്യ അതൊണ്ട് തീരും ആഹ് ആഗസ്റ്റ് തീരും
ഇവിടെ അധികം മീനൊന്നും വരാറില്ല ഇവിടെ മൊത്തം ഈ ലോഹു കാറ്റ്‌ല വളത്ത മീനൊക്കെയാണ് വരുന്നത്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
വളത്ത മീനി പുരായിട്ടൊക്കെ മീനുകളെ പഠിക്കുന്ന കായൽ മീനൊക്കെ
ഓഹ്
ചെമ്മീന് കക്ക അതൊക്കെ ഇപ്പ വരുന്നത് ട്രോളിംഗ് ആയോണ്ട്
ഉം ഉം ഉം കക്കയൊക്കെ വരുല്ലേ
ആഹ് കക്കയൊക്കെ വരും
ഉം നമ്മക്ക് കക്കയൊന്നും കിട്ടില്ല ചെമ്മീൻ ആ ചെമ്മീനും അത് വളർത്തുന്ന ചെമ്മീനാണ് അല്ലാതെ കടലീന്ന് വരുന്ന അല്ല ആഹ് വലുത് വലുത് പക്ഷെ അതിന് ആ അതിന് വല്യ ടേസ്റ്റും ഇല്ല
ആ ഒരു ചെറിയ അത് കൊടുക്കുന്ന തീറ്റ അനുസരിച്ചിരിക്കുന്നത് വാഴം വരെ നിറം വരുന്നതും അതിന്റെ കളറും ടേസ്റ്റ ഒക്കെ വരുന്നതും
ടേസ്റ്റ്എനിക്കിഷ്ടമല്ലത് നമ്മളാണെങ്കി കടലില കൊഞ് ആണെങ്കില് ചെറിയ കൊഞ്ചായത് അതിട്ടൊരു കറി വെച്ചാ എന്ത് ടേസ്റ്റാ അത് മതി നമുക്ക് ചോറ് തിന്നാൻ
ആഹ് ഇതിന് മണൊ മെന്നും ഇല്ലാത്ത
ആ ഒരു മണവും ഒക്കെ ഉണ്ട് ഇതാ നീ കൊണ്ടുവന്ന് കറി വെച്ചാ ഒരു രുചിയും ഇല്ല കോഞ്ജ് ആണ് എന്നും പറഞ്ഞ തിന്നെ അത്രയേ ഒള്ളു പിന്നെ ഉം പിന്നെ ഞങ്ങള് കൊഞ്ച് ബിരിയാണിയൊക്കെ വെക്കും നല്ല കൊഞ്ച് സീസണൊക്കെ കിട്ടു കൊഞ്ച്ന്റെ സീസണിലെക്കെ ആഹ്
ആ എനിക്ക് ബിരിയാണിക്കെ ഒരുപാട് ഇഷ്ട്ടാ പക്ഷെ കൊഞ്ച് ബിരിയാണി ഇത് വരെ ഞാൻ കേട്ടിട്ടും കഴിച്ചിട്ടൊന്നും ഇല്ല സാധ മറ്റേ ഈ ഫിഷ് ബിരിയാണി ഉണ്ടല്ലോ അല്ലാത്ത നെയ്മീനൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന അത് ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ
കൊഞ്ച് ബിരിയാണി കൊഞ്ച് ബിരിയാണി കഴിച്ചിട്ടില്ലയോ
കൊഞ്ചു ബിരിയാണി ഞാൻ കഴിച്ചട്ടില്ല ഞാൻ സാധ ഫിഷ് ബിരിയാണിയെ കഴിച്ചിട്ടുള്ളൂ
ആണോ ആഹ് ആഹ് എന്ന ഇഞ് വിട് ഇനി അന്നേര സാധാ ആ അതുപോലെ തന്നെ ഓരോ കൊഞ്ചിടും ഒരു ദിവസം അമ്മയോട് പറയണം അമ്മേ എനിക്ക് കൊഞ്ച് ബിരിയാണി വേണോന്ന് പറയണം അന്നേരം ഉണ്ടാക്കി തരും
ഈ ചെറിയ കൊഞ്ചാന്നോ ഉപയോഗിക്കുന്നതോ വലിയ വളർത്തു കൊഞ്ചാണോ
പക്ഷെ ചെറിയ കൊഞ്ചിന നല്ല മണം നല്ല ടേസ്റ്റ് ആ ഏത് കൊഞ്ചായാലും നമ്മള് മസാലൊക്കെ പുരട്ടി വെച്ചിട്ട് കൊഞ്ച് വറുത്ത് ഒരു ഡീ ഫ്രൈ ആക്കത്തില്ല കുറച്ചൊന്നും ഫ്രൈ ആക്കിയെടുക്കും ആഹ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും എന്നിട്ട് പിന്നെ നമ്മള് മസാലയൊക്കെമ മറ്റേ മസാലൊക്കെ ഇടത്തില്ലേ ആഹ് ബിരിയാണി മസാല ഒക്കെ ഇടുലെ ആഹ് അത് പോലെ
സാധ ഫിഷ് ഫിഷ് ബിരിയാണി വെക്കാറുണ്ടോ
ആഹ് ഫിഷ് ഫിഷ് ബിരിയാണി ഒന്നും വെച്ചിട്ടില്ല
ആഹ് ഞാൻ സാധ ഫിഷ് ബിരിയാണി ഒക്കെ ട്രൈചെയ്തിട്ടുള്ളൂ ഈ ഹോട്ടലിലൊക്കെ ഈ നെയ്മീ വെച്ച് നല്ല പീസായിരിക്കും നല്ല ഫ്ലേവറൊക്കെ ആയിരിക്കും ബിരിയാണിയുടെ ഒക്ക ഉം അത് അടിപൊളി അത് ചിക്ക് ചിക്കൻബിരിയാണി ഒക്കെ അടിപൊളിയാണ് ഈ ഫിഷ് ബിരിയാണി
ആഹ് ഉം ആഹ് ഓ നെമ്മീൻ നല്ല ടേസ്റ്റ് അല്ലേ നെമ്മീൻ ഒക്കെ അം എത്രയോ നാളായി കിട്ടീട്ട് നിമ്മീൻ കിട്ടിയാ അത് പൊരിക്കണം നല്ല ടേസ്റ്റ നെമ്മിന് കരി കരിമീന് കരിമീനൊക്കെ പൊള്ളിച്ച് കഴിക്കണം ഭയങ്കര ടേസ്റ്റ അതുപോലെ നമ്മള് അയിലയുടെ സീസണില് അയില പെള്ളിക്കും കരിമീനൊന്നും നമ്മുക്ക് കിട്ടാറൊന്നുംല്ല ഉം ഏതാ
കരിമീൻ നമുക്ക് ബിരിയാണി ആക്കാൻ പറ്റുവോ അതോ
ആഹ അല്ല അല്ല അത്രയും വലിയ മീനൊന്നും ബിരിയാണി ആക്കത്തില്ലല്ലോ ബിരിയാണിക്ക് അധികം മുള്ളില്ലാത്ത ചെറിയ പീസ് ഒക്കെ ആയിട്ടുള്ളതില്ലേ
ആഹ അതെ തോന്നി തോന്നി പിന്നെ ഫിഷ് മന്തി ഒക്കെ ഒണ്ട്
ആന്നോ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല സാദാ മന്തി കഴിച്ചിട്ടുണ്ട്
ആഹ് യാത്രയൊക്കെ പോകാൻ ഇഷ്ട ഉള്ള ആളാന്നോ
ഓഹ് യാത്ര ഇഷ്ടവാ
ആണോ ലാസ്റ്റ് എവിടെയാ പോയത് യാത്രയ്ക്ക്
യാത്രക്ക് ഇപ്പം നമ്മളെ നമ്മള് ലേഡീസ് എല്ലാം കൂ ടെ നമ്മളിപ്പം പൊന്മുടിയില് പോയി നമ്മളെ ഫ്രണ്ട്സും വേറെ അയിലത്തുള്ളവരൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ ഇപ്പം പ്രിയ ദർശിനി വന്നില്ലേ ഫ്രീ ആയിട്ട് പോവാം
പ്രി ഓഹ് ഓഹ് മറ്റെ ബസ്സല്ലേ കെ എസ് ആർ ട്ടി
ബസ് ആഹ് കെ എസ് ആർ ടി സി ഇപ്പം പൊന്മുടിയിലേക്കും ആഹ് ആഹ് പൊന്മുടിയിലോട്ടുണ്ട്
ആണല്ലെ നല്ലൊരു കാര്യം
അതോണ്ട് ഭയങ്കര തിരക്ക ഉം എന്ത് രസായിരുന്നു നമ്മുടെ അയൽക്കാരും എല്ലാവരും ആയിട്ട് പോയി
ആഹ്
ആഹ് രസമായിരുന്നു പക്ഷേ കേ ഓഹ് പൊന്മുടി എപ്പഴെങ്കിലും ഒരിക്കെ ഒന്ന് പോണം നമ്മൾ കഴിഞ്ഞ ഒരാറു മാസം മുമ്പ് നമ്മള് ഫാമിലി ആയിട്ടൊന്നു പോയാര്ന്ന്
ആണല്ലേ കേട്ടിട്ട് നല്ല സ്ഥലാന്ന് തോന്നുന്ന് ഞാൻ പറ്റുവെങ്കി വരാൻ നോക്കാം പൊന്മുടി പൊന്മുടി മല മാത്രെ ഉള്ളൊ അതോ വേറെ അടുത്തെന്തേലും കാണാന് വേറെ
ആഹ് പൊന്മുടില് ഒരു പൊന്മുടി പോന്ന വഴിക്കെ കാണാനെ ഒരു എന്തൊരു വാട്ടർ ഫാൾസ് ഉണ്ട് മീൻമുട്ടി മീൻമുടിയോ ആഹ് വെള്ളച്ചാട്ടൊണ്ട്
ആഹ് കേട്ടിട്ടുണ്ട് റീൽസിൽ കണ്ടാരുന്നു ഇ മീൻമു ടി വെള്ളച്ചാട്ടംസ് ഈ പൊന്മുടിയുടെ താഴ്‌ വാരത്തിലാന്നൊക്കെ
ആ താഴത്താണ് ആത് ഒരുപാടങ്ങ് നടന്ന് നടന്ന് നടന്നങ്ങ് കാടിന് നടുക്കി പോണം
ആണോ
ഉം
ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലാല്ലെ ഇപ്പി മീൻമുട്ടി ഫോൾസൊക്കെ ഇവടെ അ ഇ കെ എസ്ആർ ടി സി ബസ് സർവീസ് ഉണ്ടോ ഈ ഭീമുട്ടി ഫോൾസിലേക്ക് അതോ ബൈക്കായിട്ട് പോണോ എങ്ങനാ
അല്ല നമ്മള് പിന്നെ പൊന്മുടി പോന്ന വഴിക്കാണിത് ഈ മീ ആഹ് അത് അത് അങ്ങോട്ടൊന്നും ഈ കാടല്ലേ അതിനകത്തോട്ടൊന്നും കെ എസ് ആർ ടി സിടെ സർവീസ് നടന്നിട്ടില്ല നമ്മള് നടന്ന് തന്നെ പോണം ആ ബൈക്കിൽ അതിനി അത് ഇനി പെർമിഷനൊക്കെ എടുക്കണമായിരിക്കും ആ ബൈ ബൈക്കും ആ സ്വന്തം വണ്ടിയൊക്കെ ആയിട്ട് വരുന്ന കാണാം നമ്മള് നടന്നാ പോയത് പിന്നെ ആൾക്കാരെ സ്വന്തം വണ്ടി ആഹ് ടിക്കറ്റ് അല്ല ടിക്കറ്റ് എടുക്കണം ഒരാക്ക് നാപ്പത് നമ്മള് ഡ്രസ്സൂടെ കൊണ്ടുപോയാൽ നല്ലതാ അവിടെ കുളിക്കുകയും ചെയ്യാം നമുക്കത് അറിയത്തില്ലാരുന്നു ആഹ് നമുക്കതറിയ ഡ്രസ്സൊന്നും എടുത്തില്ല പോയി കണ്ട് വെള്ളത്തിലൊക്കെ എന്നുപറഞ്ഞാ വെള്ളത്തിൽ കണ്ടാലോ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം കണ്ടാ നമുക്ക് അതിനകത്തങ്ങ് കുളിക്കാൻ തോന്നും ആര് കണ്ടാലും
ഒരുപാട് റീൽസിലൊക്കെ മീൻമുട്ടി ഫോൾസ് നല്ല ക്ലിയർ വെള്ളം അടുത്ത് ഡാമൊക്കെ ഉണ്ടന്നൊക്കെ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട് മീൻമുട്ടി ഫോൾസ് പൊന്മുടിയുടെ നല്ലൊരു അടിപൊളി സ്ഥലാന്നൊക്കെ
നമ്മളിങ്ങോട്ട് വന്നപ്പ ആഹ് നമ്മളിങ്ങോട്ട് വന്നപ്പ എന്താടാ? ആഹ് ക്ലൈമറ്റ് നല്ല രസാട്ടാ പോയാൽ നല്ല രസാ കാണാൻ വെള്ളം ഒരുപാടുണ്ടല്ലേ ഉണക്ക് സമയത്ത് വെള്ളം കുറവാ ഇപ്പഴാ രസം എന്നിട്ട് കല ക്ക വെള്ളം ഒന്നും അല്ല നല്ല തെളിഞ്ഞ വെള്ളം.
ആഹ് അത് തുടക്ക ആയോണ്ടായിരിക്കും വെള്ളം ഒലിച്ച് വരുവായിരിക്കും.
ഒരുപാട് വല്ല്യ കാട്ടീന്ന് ഒഴുകി വരുന്ന വെള്ളം അല്ലേ അതാ ഇത്രേം നല്ല കണ്ണീരു പോലുള്ള വെള്ളം. അതാൾക്കാരങ്ങ് കുളിക്കുന്നു അതിങ്ങനങ്ങ് ഒഴുകി ഒഴുകി ഒഴുകി പോവുകയും ചെയ്യും.
ആഹ് ഈ അരുവി ആയിട്ടല്ലേ പൊന്മുഴി താഴ് വഴിയിലുള്ള അരുവിയൊക്കെ ഇതല്ലേ? മീമുട്ടി ഫോൾസിലെ വെള്ളവാ ആഹ് കൂടുതലും ഈ സോളോ ട്രിപ്പ് ഒന്നും പോകാതെ ഫ്രണ്ട്സായിട്ടാ?
എങ്ങനെ?
ഫ്രണ്ട്സായിട്ടാന്നോ പോകുന്നത് എങ്ങനാ അത് സോളോ ആയിട്ടൊക്കെയാന്നോ പോകുന്നത്?
അല്ല നമ്മള് സോളോ ആയിട്ട് അങ്ങനെ പോയിട്ടില്ല ഫാമിലി ആയിട്ടാ പോയത്. പിന്നെ ഇതിപ്പോ നമ്മുടെ അയൽക്കാരും സുഹൃ ഉം പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പം ഈ പൊന്മുടി പോയത്. അപ്പോ രസമായിരുന്നു എല്ലാരും പെണ്ണുങ്ങളായോണ്ട്
ലാസ്റ്റ് പോയപ്പോത് രാമേശ്വരം ആരുന്നു രാമേശ്വരം മ റ്റേ രാമസയ്തു പിന്നെ രാമേശ്വരം അമ്പലം ഉണ്ടല്ലോ ഭയങ്കര ഫേമസ് ആണ്. ആഹ് ആഹ് അവിടെ ഞാൻ സോളോ ട്രിപ്പ് ആയിട്ട് പോയതാ ട്രെയിനില് ആഹ് നല്ല രസാ നല്ല അടിപൊളി അമ്പലാ ഒരുപാട് നീളം ഒക്കെ ഉള്ള പക്ഷേ അയിന്റകത്ത് ക്യാമറ ഒന്നും കേറ്റാൻ പറ്റൂല അതുകൊണ്ട് അത്ര ഈ റീൽസിലൊന്നും അത്ര ആൾക്കാർക്ക് അറിയത്തില്ല ഇപ്പം പുതിയ തലമുറയ്ക്കെ അയിന്റകത്തൊള്ളെ പണ്ടത്തെ ആൾക്കാരൊക്കെ നല്ലോണം അ റിയാം പക്ഷേ കൂടുതൽ ആൾക്കാര് ഈ തഞ്ചാവൂരൊക്കെയാ പ്രിഫർ ചെയ്യുന്നേ. തഞ്ചാവൂരൊക്കെ വെളീന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസാ മീനാക്ഷി ടെമ്പിളും വെളീന്നൊക്കെ ഫോട്ടോ എടുക്കാം അപ്പോ കാണാൻ നല്ല രസമാ കൂടുതൽ ആൾക്കാര് കണ്ട് അതിനെ ആകർഷമായി അങ്ങോട്ട് പോകും. ക്ഷേ മീനാക്ഷി ടെമ്പിളും മറ്റേ രാമേശ്വരം ടെമ്പിൾ അകത്ത് ഫോണൊന്നും കേറ്റാത്തോണ്ടേ ആഹ് വെളീന്ന് അത്ര വലുതായിട്ട് തോന്നൂല ശ്ശേ അകത്തോട്ട് നല്ല നീളവൊ ണ്ട് ഒരുപാട് കൊത്തുപണി എല്ലാം ഉണ്ട് രാമേശ്വരം ടെമ്പിൾ നെറച്ച്.
പിന്ന അതും അത് അന്നിട്ട് ധനുഷ്കോടി പോയില്ലേ?
ആഹ് ധനുഷ്കോടി പോയായിരുന്നു ധനുഷ്കോടിയല്ലേ രാമസേതു എന്ന് പറയുന്നേ?
അല്ല ധനുഷ്കോടി രാമേശ്വരം കഴിഞ്ഞ് പിന്നേം ബസ്സ് കേറിയൊക്കെ പോണ്ടേ?
അതെ അതെ ഒരുപാട് മറ്റേ പഴേ സുനാമിയൊക്കെ വന്ന സ്ഥലങ്ങളും ആഹ്
ആഹ് അതൊരു അത്ഭുതം തന്നെ അല്ല എനിക്കി ധനുഷ്കൂടി ചെന്നിട്ട് അങ്ങ് ഭയങ്കരായിട്ട് അങ്ങ് അത്ഭുതം തോന്നി റോഡും നടുക്ക്ടെ റോഡും രണ്ട് സൈഡും വെ കടലും അത് ഒന്ന് ആഹ് ബംഗാൾ ഉൾക്കടലും ഒന്ന് അറബിക്കടലും അങ്ങനെ എന്തോ ആണ് രണ്ടും രണ്ട് കടലാണ്.
കടലാണ് അതെ ശരിയാ ശരിയാ അങ്ങോട്ട് പോന്ന വയിക്ക് കാട്ട് കുതിരകളൊക്കെ ഒരുപാടുണ്ട് രണ്ട് സൈഡുവായിട്ടേ. പോന്ന വയിക്കി വെള്ളം വരുന്ന മുന്നേ ഈ കരേക്കുള്ള സ്ഥലങ്ങളിലേ. സുനാമി പണ്ട് വന്ന് നശിച്ച സ്ഥലങ്ങളല്ലേ ഇവിടെക്കെ ഒരുപാട് കാട്ടു കുതിരകൾ വരെ കെടപ്പുണ്ട് ആ
ആ അപ്പൊ വടെ കുതിരകളൊക്കെറെങ്ങിങ്ങനെ ചുമ്മാ നടക്കുവ പിന്നെ ഒരുപാട് കുതിരകൾ വളഞ് വളഞ്
രാത്രിയാവുന്നേന് മുമ്പേ അവ്ട്ന്ന് എല്ലാരും തിരിച്ചു പോണം
ആ അങ്ങന വെള്ളക്കെ കേറോന്നുള്ള പേട്യ
ശെരി ന്ന് ഓക്കെ
ശെരിയെന്ന